ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷാ എന്താ കളിക്കാൻ പോലില്ലേ
ആഹ് കളിക്കാനൊക്കെ പോക്ക്ണ്ട്
അതെ ഞാന് ഇപ്പ ഇങ്ങനെ വീട്ടിൽ ഇരിക്കേനി അപ്പൊ ഒരു വീഡിയോ കണ്ട് ഇന്ത്യയില് ഇപ്പൊ ഈ ജോലിയില്ലായ്മ അതോ യുവാക്കളുടെടയിൽ ഈ ജോലില്ലമായ് ജോലിയില്ലായ്മ ഭയങ്കര കൂടുതലാാണ് അപ്പൊ നമ്മക്ക്പ്പോ കൊർച്ചേരം ങ്ങനെ അയിനെ പറ്റി സംസാരിക്കാ ന്ന് വിചാരിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം
ആഹ് നല്ല അഭിപ്രായാണ് ഇപ്പത്തെ കാലം അങ്ങനെത്തന്നെയണല്ലോ കൊറെ കോഴ്സൊക്കെ വന്നു കൊണ്ട് കൊറേ ഏഹ് ആൾകാരിങ്ങനെ അയിലിങ്ങനെ കൂടി കൊണ്ട് പൂർണ്ണായിട്ടും ഇങ്ങനെ ജോലിയൊന്നും കിട്ടാത്ത അവസ്ഥയ ഉണ്ടായേക്കും
അതെ അതെ ഞാൻ പർഞ്ഞെന്നെ എന്താ വെച്ചാല് ഇന്നിപ്പോ ആളുകള് കൂടിയ അതാണിത് ഏറ്റവും വലിയ കാരണം കുറേ ആൾക്കാർ ഇന്ത്യയിലെ നമുക്കറിയാം ഏകദേശം നൂറ്റി അൻപത് കോടി ആളുകൾണ്ട് അപ്പൊ എത്രത്തോളം ഇതാൾക്കാര് കൂടും ന്ന് നമുക്കറിയാം അപ്പൊ ആൾക്കാര് കൂടുന്ന അനുസരിച്ച് ഇവിടെ ജോലി കൂടുന്നില്ല അതാണ് ഇപ്പ ഒന്നാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലില്ലായ്മ വലിയ രൂക്ഷമാന്നുള്ളതാ കാരണം പല നമുക്കറിയാം ഇന്റൊരു പല സുഹൃത്തുക്കളും പലപ്പോഴും അവർക്ക് ജോലി കിട്ടാതെ അവരിങ്ങനെ അലഞ്ഞ് നടക്കാണ് അഥവാ നല്ലൊരു ജോലി ജോലി ന്ന് പറഞ്ഞാൽ ഓല് പിന്നെ ജോലി ചെയ്യും അഥവാ ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലികൾ അഥവാ കഠിനമായ ജോലികളും വെയിലത്ത് പണിട്ക്കാ അങ്ങനത്തെ ജോലിയിലൊക്കെയാണ് ഇപ്പ ഇന്നത്തെ യുവാക്കൾ പോകുന്നത് അല്ലാതെ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലികളൊന്നും ഇന്നിപ്പോ അവർക്ക് ലഭിക്കുന്നില്ലാ എന്നുള്ളതാ അപ്പൊ അതിന് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളെ രാജ്യത്തിനുവുണ്ട് രാജ്യത്തിനും ഉണ്ട് നമ്മളെ സമ്പത്ത് ഘടനയിലൊക്കെ വലിയ രീതിയില് ബദ്ധിമു ട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട്ണ്ട് എന്നുള്ളതാ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ജോ ജോ തൊഴിലില്ലായ്മ ഏറ്റവും മനസ്സിലാക്ക നല്ലൊരു ജോലിയില്ലാ എന്നുള്ള ഉദ്ദേശം അഥവാ ജോലി അവർക്ക് ഇതിരിക്കും ജോലി ഉണ്ടോ പക്ഷേ പറഞ്ഞില്ലേ അവരി ഇഷ്ടപ്പെടുന്ന അവര് പഠിച്ച ഇതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല അപ്പൊ അതാാണ്പ്പ ഇന്നത്തെ തൊഴിലില്ലായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങളുടെ അ ഭിപ്രായത്തിൽ നിങ്ങക്ക് എന്തേം പറയാണ്ടോ ഈ തൊഴിലില്ലായ്മ എന്നുള്ളതിന് കാരണമായിട്ട്
തീർച്ചയായും ഇപ്പങ്ങനെ കൊറെ ആൾക്കാര് പല പ എല്ലാരും പാടെ ഒക്കെപാടാണ്ട് കൂടിയിട്ട് പല ആൾക്കാര്ക്കും ഇപ്പൊ തൊഴിലില്ല അതുകൊണ്ടെന്നെ ഈ പലെ ആൾക്കാര് ഈ ചെർ ചെറിയ കൈക്കൂലികൾ ലഭിക്കുന്ന അതായത് ഒരു ദിവസത്തില് ഇത്ര ലഭിക്കുന്ന കാറ്ററിംഗ പോലോത്ത വീ ടിന്റെ പല പല ഭാഗങ്ങൾ ശെരിയാക്കുന്ന ജോലിയിലാണ് ഇപ്പധിക അധിക ആളുകളും ചെർപ്പക്കാരായ ആളുകളും മുതിർന്ന ആളുകളും അധികം പ്പൊ കൂലിപ്പണിക്കാണ് അധിക ആളുകളും പ്പൊ പോകാറുള്ളത് കാരണം അതിനൊന്നാ കാരണെന്താച്ചാല് പണ്ട് മുതലുള്ള വിദ്യാഭ്യാസത്തിന്റെ കൊറവും പിന്നെ നമ്മ് നമ്മള് നമ്മുടെ വിദ്യ നമ്മള് വിദ്യ ചെയ്യാതിരിക്കുകയും നമ്മക്ക്തിനിന്റെ ഏഹ് ഭവിഷ്യത്ത് നമ്മക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മള് തീരെ പഠിക്കാതെ വെരികയും ന്താ പഠിക്കാതെരിക്കുകയും ചെയ്യുമ്പോൾ നമ്മക്കത് നല്ല ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നീട് അതിന്റെ ഒരു ഇത് വരിക അത് അത് പിന്നെ മൻസ്സിലാകാൻ സാധിക്ക നമ്മളിൽ പിന്നെ വെല്യവരായി മുതിർന്നവരായിട്ട് നമുക്കോരോ ബാധ്യതയും നമ്മളുടെ കയ്യിലേക്ക് വെരുമ്പോഴാണ് നമ്മക്ക് അന്ന് പഠിച്ചാ മതിയായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത വരികയും അപ്പോഴാണ് ആ ജോലിക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മള് അത് അതിന്ന് വേണ്ടിട്ട് നമ്മള് പാർ പനന്തം പിന്നീട് എന്താ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഏ പിന്നീട് വീണ്ടും പഠിക്കുന്നൊരു സാഹചര്യത്തിലൂടെണ് എത്തി അത് കാരണം തന്നെ പല സ സമ്പ്രദായങ്ങളിൽ ജോലി കിട്ടാതാവുക വെരെ ചെയ്യുന്നുണ്ട്
അതെ അതെ നിങ്ങള് പർഞ്ഞത് കാര്യാട്ടോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ ഏറ്റവും കൂടുതല് ഇത് ഭയങ്കര പ്രയാസച്ചാല് അവര് ചെറുപ്പത്തിൽ പഠിക്കൂല അപ്പൊ ഈ പഠനത്തിന്റെ സമയത്ത് അലഞ്ഞു തിരിഞടക്കുകയും ക്ലാസ് ശ്രദ്ധിക്കാതൊക്കെ നിൽക്കും ന്ന്ട്ട് വെലിയ കൊർച്ചൊക്കൊരു ഉത്തരവാദിത്തത്തിന് സമയാകുമ്പോ അവരങ്ങട്ട് മേലോട്ട് നോക്കാ അന്ന് പഠിച്ചാ മതിര്ന്ന് അപ്പൊ അപ്പളാണ് ചിന്തിക്ക അങ്ങൻത്തൊരു വെല്യ ബുദ്ധിമുട്ട് പ്പൊ ബുദ്ധിമുട്ട് പ്പൊ ഇന്നത്തെ കാലത്ത്ണ്ട്ന്ന്ള്ളതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നേ പലപ്പോയും ഞാൻ പറഞ്ഞ പോലെ പലപ്പോയും പഠിച്ചവർക്കടക്കം ജോലിയും ഇത് നല്ലൊരു ജോലി ലഭി ക്കാത്തൊരൊവസ്ഥേലാണ് കാരണം അന്നാദ്യം പർഞ്ഞ പോലെ ആളുകൾ കൂട്ണ് ഇന്ന് പ്പൊ ന്ന് ഇന്ന് പ്പൊച്ചാല് പഠിച്ചോണ്ട് കൊറെ കാര്യല്ല നല്ല നല്ല സ്കില്ല് കാര്യങ്ങളില്ലെങ്കില് കഴിവില്ലെങ്കില് ജോലി കിട്ടാത്ത അവസ്ഥക്കായി മാറി ന്ന്ള്ളതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വെല്യൊരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നെച്ചാലെ ഈ തൊഴിലില്ലായ്മ ന്ന്ള്ളത് വെല്യ രീതില് ബാധിക്ക്ണ നമ്മളേം നമ്മളെ കുടുംബത്തെയും ഈ സ് സമുദായത്തെയും നമ്മുടെ രാജ്യത്തെയും കാരണാരാ ചെലേപ്പൊ ഒരു വീട്ടിലൊരു ഒരു ഒറ്റൊരു ആണുത്തരി മാത്രേ ആണ് കുട്ടി മാത്രേ ണ്ടാവൊള്ളു അപ്പാൺകുട്ടിക്ക് ഒരു നല്ല ജോലി അല്ലെങ്കി നല്ലൊരു ജോലി കിട്ടാതെരിക്കാണെങ്കില് അതാ കുടുംബത്തെണ് ബാധിക്കുന്നത് കാരണം ആ കുടുംബത്തിന് സാധനം വാങ്ങണ്ടി വെരും ആ വീട്ടില് അ മറ്റ് റ്റുള്ളവരൊക്ക സ്ത്രീളായിരിക്കും അപ്പൊ അവരൊന്നും സ്വാഭാവികായിട്ട് സ്ത്രീകള് പണിക്ക് പോകൂല്ല അപ്പൊ ഈ ഒരു ആൺകുട്ടി ആൺകുട്ട്യേക്കാരം എല്ലാരും അവലംബിക്കാ അപ്പൊ ഈ ആൺകുട്ടി ജോലി ഇല്ലായെങ്കില് വലിയ രീതില് പ്രയാസം ആ കുടുംബം അനുഭവിക്കും അപ്പൊ ഇത്തരത്തില് പല കുടുംബങ്ങളും അനുഭവിക്കുന്നതായിട്ടെ ന്റെ അറിവില്ണ്ട് അപ്പൊ ഇതൊക്കെ വലിയ രീതില് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെപ്പെച്ചാല് വേറൊരു കാര്യംച്ചാ ഞാൻ മനസിലാക്കുന്നത് ഇത് ആ കുട്ടികളില് അഥവാ നമ്മളെപ്പോലെ ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നൊരു ജോലി ലഭിച്ചില്ലെങ്കില് സ്വാഭാവികമായിട്ടും അവരിലൊര് പിരിമുറുക്കണ്ടല്ലൊ മാനസികായിട്ട് സമ്മർദ്ദണ്ടാവും നമുക്കറിയാ അപ്പൊ കുട്ട അപ്പം കുട്ട്യാള് വിചാരിക്കും എന്ത് ജോലിലെ എന്താപ്പൊങ്ങനെ ജീവിച്ചിട്ട് കാര്യം അങ്ങനെ പലപ്പോഴും പല വിദ്യാർത്ഥികളും പല ഈ യുവാക്കളും ചിന്തിക്കാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അവര് പിന്നീട് ആത്മഹത്യ പോലുള്ള മറ്റുള്ള ആ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാണ് അതും ബാധിക്കുന്നത് ഇത്തരം കുടുംബങ്ങളെയും ഇത്തരം ആളുകളെയാണ് അപ്പോ ഇത് ഞാൻ മനസ്സിലാക്കുന്ന് വലിയൊരു ഇന്ന് രാജ്യത്ത് സംഭവിക്കുന്ന വലിയൊരു ബോധ വലിയൊരു പ്രശ്നം കൂടിയാണ് ഇതിനെതിരെ ഇപ്പ പല ഈ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണ്ടേ പക്ഷെ അതുകൊണ്ടൊന്നും ഉപകാരം ഉണ്ടാകുംന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇ ഏറ്റോം വല്ല്യേ ഞാൻ പറ പറേണ്ടൊര് കാര്യച്ചാല് ഇന്ന്പ്പൊ സാങ്കേതിക വിദ്യ എ ഐ റോബോട്ടുകളൊക്കെ വർദ്ധിച്ച് വെരാണ് പല കമ്പനികളും ഇത്തരം ആള്കളെ പിരിച്ചു വിട്കയും പുതിയ പുതിയ ഈ റോബോട്ടുകള് അവടെ അതിന് സ്ഥാനത്ത് കൊണ്ടുവരാണ്. അപ്പ പല പല ആള്കൾക്കും വലിയ രീതീയിൽ ജോലി നഷ്ടമാകുന്ന രീ തിയെക്കെ ഇപ്പോ സംഭവിക്കാണ് അപ്പ നിങ്ങോട് ചോദിക്കാന്നുണ്ടെല് ഇന്ന്പ്പൊ എ റോബോട്ടുകളൊക്കെ വന്നല്ലോ അപ്പോ ഇതുകൊണ്ടിപ്പോ എത്രത്തോളം നമ്മടെ ജോലി നഷ്പ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ഒര് കാഴ്ചപ്പാടില്
തീർച്ചയായും ഏഹ് ഇപ്പോഴത്തെ എന്താ എ ഐ ടെ പൂർണ എന്താപ്പ പൂർണ്ണമായ ഒരു മികവ് തെളിയിച്ച സമയത്ത് ഏഹ് ഗൂഗിൾ എന്ന് പറയ്ന്ന വല്ല്യ ഒരു സോഫ്റ്റ് വെയറ് വല്ല്യോര് കമ്പനി അവരിലെ പതിനായിര കണക്കിന് ആൾ ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിട്ന്ന ഒര് എന്താ വാർത്ത നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പണ്ട് കാലങ്ങളിൽ കേട്ടിര്ന്നു. അത് അവടെക്കെ ഇണ്ടാവുന്നത് നമ്മടെ ഈ ഏഹ് നമ്മടെ ഈ ഒര് ചിത്രം എന്താപ്പോ ചിത്രംവരച്ചിര്ന്ന ആള്കളും അത്പോലെ തന്നെ നമ്മടെ വീഡിയോ എട്ത്തിര്ന്ന ആള്കക്കൊക്കെ ഇവിടെ ഇതിന്റെ ഈ എ കാരണം നമക്ക് പല ജോലികളാണ് നഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ഏഹ് ഇത് ഇതുപോലത്തെ നമ്മടെ ഈഹ് ഗ്രാഫിക് ഡിസൈൻ അതുപോലെ തന്നെ നമ്മൾടെ ഈ വീട് നിർമ്മാണത്തിന്റെ പ്ലാന് വ ക്കുന്നതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ആധുനിക കാലം ഈ നമ്മള് എല്ലാവതും കൊണ്ടുപോവുകയാണ് കാരണം എന്താന്ന് വെച്ചാല് അത്രത്തോളം മികവ് മികവ് നേടിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം അതായത് എ ഐ കൊണ്ടുണ്ടാകുന്ന ഈ കാലഘട്ടം പണ്ട് കാലങ്ങളില് നമുക്ക് എന്തേലും ആവശ്യങ്ങള് വന്നാല് ഉം എന്താ ഇപ്പോ മറ്റ് ഗൂഗിളിലും മറ്റ് വെബ്സൈറ്റിലൂടെ നോ ക്കുന്ന സമയത്ത് ഇന്നൊരൊറ്റ ആപ്പിലൂടെ എല്ലാം ലഭിക്കുന്ന ഏഹ് അതിന്റെ സോഴ്സ് അതിന്റെ ഘടന വെരേ കിട്ടുന്ന എല്ലാം കിട്ടും എല്ലാം തന്നെ കിട്ടുന്ന ഒരു കാലത്തേക്ക് എത്തിക്കയാണ് പല ഏഹ് ആപ്പുകളും അതി അതിനായി മാത്രം സൃഷ്ടിച്ചു സൃഷിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം ഇത് മുഖേനെ പല ആളുകൾക്കും ജോലി ഇല്ലാതാകുകയും പല ആളുകളും എന്താപ്പൊ പ്പോ നാട്ടിലൂടെ തെണ്ടിത്തിരിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് വായിൽ വായിൽ നിന്ന് പല തെറികളും കേട്ട് ഏഹ് അവർ ഏഹ് ഉം ജീവിതം ആകെ നശി പ്പിച്ച് പോവുകയാണ് അത് കാരണന്നൊന് നിങ്ങൾ പറഞ്ഞ പോലത്തന്നെ ആത്മഹത്യക്കും മറ്റ് കൊലപാതകങ്ങക്കൊക്കെ കാരണമാവുകയാണ് ഇത് ഇതൊക്കെ ബാധിക്കുന്നത് തന്റെ ഏഹ് ഫാമിൽ ഉണ്ടാ തന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആളുകൾക്കാണെന്ന് എന്താ അവർ മനസ്സിലാക്കുന്നില്ല തന്റെ കളി കളിക്കുന്ന ക്കുന്ന പ്രായത്ത് നമ്മൾ പഠിക്കുകയും പ എന്താ പ പഠിക്കാതെ പഠിക്കാതെ നമ്മള് പൂർണമായും കളിയിലേക്ക് മാറിയാൽ പിന്നീട് അതിൽ നിന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധി
അതെ അതെ അത് നിങ്ങള് പർഞ്ഞത് കാര്യാട്ടോ പഠിക്ക്ന്ന സമയത്ത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വെരും കാലങ്ങളിലാണ് അതുകൊണ്ട് ഇണ്ടാവാ അപ്പൊ ഇത് പറയമ്പുളേ ഇന്ന്പ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും ജോലി കിട്ട്ണില്ല അപ്പൊ ഞാൻ മനസിലാക്കുന്ന ജോലി കി കിട്ടയില്ലെങ്കി പിന്ന അവ്ടെ തളരാൻ പാടില്ല ഇന്ന് നമ്മക്കെന്നറിയാ നമ്മള് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പല കുട്ടികളും എന്താണ് ചെറുപ്പം മുതലേ അവര് സ്വന്തമായിട്ട് ഇങ്ങനെ അധ്വാനിക്ക ഇപ്പൊ ഞമ്മക്കെന്നറിയാ ഒര്പാട് കുട്ടികള് അവര് ചെറുപ്പത്തില് അവര് ഈ ഇത്തരം ഈ ബിസിനസ് മേഖലയിലേക്കൊക്കെ എറങ്ങ്ന്ന കണ്ടിട്ട്ണ്ട്. അവര് ചെറുപ്പത്തിൽ ചെറിയ ചെറിയ രീതീയിലേ തൊടങ്ങൊള്ളൂ പക്ഷെ ആ ഒരു വളർച്ച പിന്നീട് വലുതാകുമ്പോ അവരെ ജവിത ത്തിൽ വലിയ രീതിയില്ള്ള സ്വാധീനം ഇണ്ടാക്കാണ് അപ്പ ഞാം പറയ്ണത് ജോലി ഇല്ലാന്ന് വിചാരിച്ച്ട്ട് ഒരിക്കലും യുവാക്കൾ നിരാശപ്പെടണ്ട ആവശ്യമില്ല കാരണം ഇന്ന് സ്വന്തമായിട്ട് തൊടങ്ങാൻ പറ്റിയ പല സ കാര്യങ്ങളും ഇന്ന് നടക്കാം കൊണ്ടരാം പറ്റും സ്വന്തമായിട്ട് ബിസിനസ്സ് കൊണ്ട്രാം പറ്റും സംരംഭങ്ങള് കൊണ്ട്ര പറ്റും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു ബധൽ മാർഗംന്ന്ള്ളത് കാരണം നമ്മക്കറിയ പല ആളുകളും നിരാശരായിട്ട് ഒന്നും നല്ല ജോലി ലഭിക്കാതെ വരുമ്പോൾ അവര് സ്വന്തമായിട്ടു എന്തേലുവൊക്കെ തൊടങ്ങാണ് അത് പിന്നീടാണ്ട് പച്ച പിടിക്കാണ് അപ്പൊ പിന്നീട് അത്തരം പച്ച പിടിക്കുമ്പോൾ അവർ പിന്നെ വലിയ വലിയ കമ്പനികൾ കയ റ്റുമ്പോ അതിലേക്ക് ഒരുപാട് ആൾക്കാരെ പിന്നെ ജോലിക്ക് വിളിക്കാണ് അപ്പൊ ഇങ്ങനെ ത്തെ ഒരു രീതിയില് ഇങ്ങനെ ചുറ്റുപാട് ഇണ്ടാവാണെങ്കില് പലർക്കും നല്ല ജോലി ലഭിക്കാനൊക്കെ ഇള്ളൊരു കാരണമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്ക്ണ്ട് പിന്നെ ഞാൻ മനസിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് സ്വയം തൊഴില് ചെയ്യാന്നുള്ളത് നമ്മക്ക് ഇത്തരം കുറ ക്കാം തൊയ് തൊയിലില്ലായ്മ കൊറക്കാൻ പറ്റും സ്വയം തൊഴിൽ ഉദ്ദേശിച്ചെ ഇപ്പൊ സ്വന്തമായിട്ട് വയലുകളിലൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യാം എന്നിട്ട് ആ കൃഷി ചെയ്ത് വളർന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റില് മറ്റുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ പണം കണ്ടെത്തുന്നതും ഒരു രീതിയില് നമുക്ക് എന്താണ് ഇത്തരം സ്വയം തൊഴിലിനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക് ഇത്തരം തൊഴിലില്ലായ്മയെ ഇല്ലതാ ക്കാനും വലിയ രീതിയില് നമുക്കൊരു അവസരം കൂടിയാണ് പിന്നെ ഇന്നിപ്പോ എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് രീതിയില് തൊയ് ചെറുകിടമായിട്ടുള്ള ഇത്തരം ഇടത്തരം ഒരു ഒരുപാട് വ്യവസായങ്ങള് ഒരുപാട് വർധിച്ച് ഇപ്പ നമുക്കന്നറിയാം ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു ഒരുപാട് പുതിയ പുതിയ കടകൾ കൊണ്ടുവരുന്നു അപ്പം ഇത്തരം കടകൾ കൊണ്ടുവരുമ്പോ ആ കടകളിലേക്ക് ആളുകൾ വാണ്ടി വരും തൊഴിലാളികള് വാണ്ടി അപ്പൊ ഇന്നിപ്പോ ഒരു കാലത്ത് ഒരുപാട് വർധിക്ക്‌ണ്ട് പക്ഷേ ഇന്നാലും ഒരു ഭാഗത്ത്ക്കാട്ട് എത്ത്ണില്ല എന്നുള്ളത് പലപ്പോ ഴും ഞ്ഞമ്മക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യംന്ന് വെച്ചാല് പലപ്പോഴും നമുക്ക് വലിയ വലിയ കമ്പനികളിലൊക്കെ പലപ്പോഴും ഈ നമുക്ക് നല്ല അർഹമായ ആളുകൾക്ക് പലപ്പോഴും ജോലി കിട്ടുന്നില്ല അത് പലരും പണമടച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരം ജോലികൾ വാങ്ങുന്നു അങ്ങനെ അവര് അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ജോലിയിലേക്ക് കയറുന്ന അങ്ങനെ ഒരു പല രീതികളും നമുക്ക് അറിയാം ഇന്ന്പ്പോ നമ്മക്കന്നറിയാം നമ്മളെ നമ്മളെ എക്സാമുകള് നമ്മടെ പരീക്ഷകളൊക്കെ പലപ്പോഴും ഇത്തരം രീതിയിൽ ഒരുപാട് ബുദ്ധിുട്ടുകൾ നേരിട്ണ്ട് അപ്പ ഇത്തരം ബുദ്ധിമു ട്ടുകള് അത്തരം ബുദ്ധിമുട്ട് എക്സാമുകളില് ഇള്ള ഇത്തരം പരീക്ഷകള് ബുദ്ധിമുട്ട് പിന്നീട് അവരുടെ തൊഴിലുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യച്ചാല് ഇന്ന് നമ്മടെ സർക്കാർ ഒരുപാട് രീതിയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നൊരു ഒരുപാട് പദ്ധതികൾ കൊണ്ടുവര്ണ്ട് പലപ്പോഴും നമുക്ക് ബജറ്റുകളും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് സർക്കാർ വ്യത്യസ്തമായിട്ടുള്ള തൊഴില് അവസരങ്ങള് നമ്മളെ നമ്മളെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പ ഇത്ര ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടി സൃഷ്ടിക്കാൻ പറ്റുംന്നുള്ളത് ഇപ്പ ഇതിന്റെ ഒരു പ്രാനപ്പെട്ട ഒരു കാരണംന്ന് വെച്ചാല് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെക്കെ യാത്ര ചെയ്തപ്പൊക്കെ ഇങ്ങനെ മനസിലാക്കിയത് പലപ്പോയും ഇതിന്റെ ഒരു ഇത് ബുദ്ധിമുട്ട് കാണുന്നത് ഈ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാര അവരിങ്ങനെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിമും മറ്റ് കാര്യം കളിച്ചിരിക്ക അവർക്കൊരു ജോലിയും ലഭിക്കുന്നില്ല മറ്റു കാര്യമില്ല അപ്പൊ ഇത് പലപ്പോഴും കാണുന്നത് പറഞ്ഞാല് ഇത്തരം ഉത്തരേന്ത്യൻ സംസ്ഥാ സംസ്കര സംസാരങ്ങ് സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ കേരളത്തിലൊക്കെ പൊതുവെ ആളുകൾക്ക് അല്ലേ സാക്ഷരത കൂടിയതുകൊണ്ട് കേരളത്തിൽ പലവർക്കും നല്ല നല്ല ജോലികൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റൊരു കാഴ്ചപ്പാട് നിങ്ങടെ അഭിപ്രായമെന്താണ് ഈ വിഷയത്തില്
തീർച്ചയായും അത് നിങ്ങൾ പറഞ്ഞെ വളരെ ശെരിയാണ് കേരളത്തിലെ ആളുകൾക്ക് ഇതിനുള്ളോരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ജോലി കിട്ടുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാർച്ച നമുക്ക് കൂടുതൽ തന്നെ പറയുണ്ട് ഇതൊന്നും പറഞ്ഞാ തീരത്താ എത്രത്തോളം പറയണ്ട് കാരണം ഇപ്പഴത്തെ കാലത്ത് ജോലിക്ക് നല്ല സാധ്യത കൊറവായതുകൊണ്ട് തന്നെ കൊറെ പറ പറയാണ്ട് നമക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം.
അതെ പിന്നീട് സംസാരിക്കും ഒരുപാട് സമയം നമുക്ക് ഇനിമ് ലഭിക്കുവല്ലോ അപ്പോ നമുക്ക് തൊ തൊഴിലായ്മയും അയിന്റെ പരിഹാരങ്ങളും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും എന്തായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് സംസാരിക്കാം എന്നാ നമുക് ഇപ്പ എന്താ അവസാനിപ്പിക്കാല്ലേ?
തീർച്ചയായും തീർച്ചയായും ശെരി
ശെരി ശ് ശെരി